ഹലോ
ആ ഹലോ ആ കേക്കുന്നുണ്ട്
എന്നാ ണ്ട് വിശേഷങ്ങൾ
നല്ല വിശേഷം
വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞോ തീർന്നോ
ആ വീട്ടിലെ എല്ലാം കഴിഞ്ഞ്
ഊണ് കഴിഞ്ഞോ
ആ അവിടെ എന്ത് ചെയ്യുന്നോ ഫുഡൊക്കെ കഴി ച്ചാരുന്നോ
ഇല്ല ല്ലല്ല കഴിച്ചില്ല ഇനി വേണം കഴിക്കാൻ കറി വെച്ച് ഇറക്കി ഇനി ച ഒക്കെ വേവിക്കാന്ന് പറഞ്ഞേ
ബോ ഇപ്പ് ആ ഇപ്പം മഴക്കാലത്തിന്റെ ആയിരുന്നോണ്ട് തന്നെ
അതെ എന്നാലും ചക്ക ഇവിടാടത്തരും അത് ഒറ്റക്ക്‌ തന്നെ എല്ലാ അപ്പം ഇന്നലൊരണ്ണം വേവിച്ചു അപ്പൊ അതിന്റെ പകുതി ഉണ്ടായിരുന്നു അതൊന്ന് വെക്കാന്ന് ഓർത്ത് വെച്ചു പക്ഷെ അത് വെള്ളം കുടിച്ചതായൽ കുടിച്ച് പോയി ചക്ക അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഇല്ലാതെ ആയിപ്പോയി പിന്നെ അത് കളഞ്ഞി ട്ട്
ഓ മഴയത്ത് വെള്ളം എറങ്ങിയ
എറങ്ങുവാണെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലാതെ പോകുവല്ലോ അങ്ങന
വീട്ടില് ചക്കയൊണ്ട്
ചക്ക
വീട്ടില് പ്ലാവൊണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട് നമ്മള് വീടിന്റെ ചുറ്റിലൊന്ന് ഏ ഉണ്ട്ണ്ട്ണ്ട്
അഈ ഞങ്ങളടെവിടെയൊണ്ട് വരിക്ക ചക്കയും കൂഴയും ഒക്കെയൊണ്ട്
എല്ലാം ഉണ്ടല്ലേ
ഞങ്ങളടെ ഇവിടെയിന്ന് ചക്കയൊക്കെ ആയിരുന്നു
ഓ കെ ഓക്കേ ഇതെവിടെയാ ഉം മിറ്റത്തുണ്ടല്ലേ ചക്ക- പിന്നെ
ആ
ഓക്കേ ഓക്കേ
ഉം
പിള്ളാരൊക്കെന്തിയെ
മോം
പിള്ളാരൊക്കെ ഒണ്ടോ എന്നാ ഒറങ്ങിയോ
ആ
ഓഓ പിന്നെ വേറെന്നുണ്ട് വിശേഷങ്ങൾ മഴ കാലാവസ് ത്തെങ്ങനെയുണ്ടെന്നവിടെ
കാലാവസ്ഥ മഴയാണ്
മഴയല്ലേ നൽ ല്ല മഴയാണോ റെഡ് അലേർട്ട് ന്നൊക്കെ പറയന്ന് കേ ട്ടു ഇടുക്കിയൊക്കെ റെഡ് അലേർട്ടാന്ന് പറഞ്ഞു
ആഹ്
എങ്ങനെയാന്ന് അറിയത്തില്ല
ആ ആ ഇവിടെയും മഴ നല്ല മഴയുണ്ട് പിന്നെ ഈ കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് അതിന്റെ തണുപ്പും മറ്റും കാര്യങ്ങളൊക്കെ ഇണ്ട്
ഓ
മ് ആ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മള് ഇപ്പോ എവിടെലും പോയി കഴിഞ്ഞാലും ബസ്സിനൊക്കെ നിൽക്കുന്ന ടൈമിലത്തേക്ക് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷയാണ് ആ ഭയങ്കര പാടാണ് ജോലിക്കൊക്കെ ഓണൊക്കെ ആയാലും
മ്
ആയാലും അങ്ങനെ ആ
തുണിയൊക്കെ ഉണങ്ങി എടുക്കാനക്കെ പാടാ. ല്ല എ
ഏ പിന്നെ അതും ഭയങ്കര വിഷയാണ് തൂണി കഴുകാനായലും കൈ കിട്ടത് വിരിച്ച് ഒണങ്ങി കെടക്കുമ്പോഴൊക്കെ പെയ്താലൊക്കെ ഭയങ്കര അല്ല മഴയത്ത് ആകെ ഭയങ്കര പ്രേശ്നായിട്ടുള്ള ഈ തുണി
അതെ
എന്ന് വച്ചാ ചെറുതായി ട്ടൊന്ന് വെർച്ച് വരുമ്പോഴത്തേക്കും നമ്മള് എല്ലാം കൂടെ വാരിയിട്ടങ്ങ് കഴുകും
അതെ
ഒര് അരമണി
അപം മഴ ഇന്നൊക്കെ തുണിയിട്ട് വേ വെളിയില് ഇടുന്നു എടുക്കുന്നു
എട് ഇത്ന്നെ പിന്നെ ആകെ സ്മെല്ലും മ മറ്റ് കാര്യങ്ങളും മുക്കലൊക്കെ അങ്ങനെ മഴയായത് തന്നെയാണ് പ്രശ്നം വേനൽക്കാലം വന്നാ പിന്നെ അ ഈ ബുദ്ധിമു ട്ട് ചൂടും അങ്ങനെ
അതെ അതെ പിന്നെ ഈ യ് മഴയ ത്താമ്പം പിള്ളർടെ യൂണിഫോമൊക്കെ അലക്കയെ
ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ പിന്നെ സ്കൂള് തൊറ തൊറന്നെല്യേ ഉള്ളൂ അപ്പൊ പിന്നെ വലിയ കുഴപ്പില്ല.
ശരി ശരി ശരി ഇനി മഴ തുടങ്ങുന്ന തേ ഉള്ളു.
ആ കാലാവർഷം തുടങ്ങിയല്ലോ മു ഉം
പിന്നെ വേറെന്നാണ്. ണ്ട് വിശേഷങ്ങൾ കാര്യങ്ങള് അങ്ങനെ പോ എന്തോ
സിനിമ ഒക്കെ കാണാറുണ്ടോ?
കേട്ടില്ല കേട്ടില്ല.
സിനിമ ഓക്കെ കാണാറുണ്ടോ?
കേക്കുന്നു ഹാല് ഹലോ
ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
സിനിമയൊക്കെ കാണുന്ന ആളാണോ
പിന്ന്നെ എനിക്ക് കറക്റ്റ് കയ ആ വോയിസ് കേക്കുന്നില്ല ബ്രെക്കകുന്നെ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ആ ഇപ്പം കേക്കുന്നുണ്ടോ
ഈ മഴയൊക്കെ ആയൊണ്ട് ഞങ്ങടെ ഇവിടെ റേഞ്ചിന് കുറച്ച് ഇഷ്യൂ കാണും
അതെയതെ അതെതെതെ അതാ ഇടക്ക് കേൾക്കുന്നില്ല സംസാരിക്കുന്ന ഒന്നും ഓ ഓ
ആ വീട്ടില് വൈഫൈ ഉണ്ട് ശരി
ഓക്കെ ഒ
ആ മൂവി ഒക്കെ കാണാറൊണ്ടോ
ഇല്ലാന്നെ
ഇല്ലല്ലേ സിനിമകള് കാണാൻ പോകാറില്ല
ട്ടില്ല കേട്ടില്ല കേട്ടില്ല
ഇ വല്ല കാണാ പോവാറില്ലേന്ന്
കാ കാണാൻ പോന്നുണ്ടോന്നാണോ
ആ അതന്നെ പോകാറില്ലേയൊന്ന്
ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
ആഹ് അപ്പം ഞങ്ങളിവിടെ ഇടക്കിടക്ക് ഇറങ്ങുന്ന പടങ്ങളൊക്കെ പോയി കാണാറുണ്ട്
ഓ ഓ ഓ പോവുന്നടി ലാസ്റ്റ് ല ഇപ്പൊ ലാസ്റ്റ് ഏത് പടവാ കണ്ടേ?
ഞാനോ ഈ ലാ ചേച്ചി ഞാൻ കണ്ടത്െന്ന് പറടയുമ്പോഴത്തേക്കും ഏ അതിറെഡി ആായിരുന്നു
ദൃശ്യം വന്നിട്ടുണ്ടല്ലോ
ആ ദൃശ്യം കാണാൻ പറ്റിയില്ല
എനിക്കും
ആ ദൃശ്യം കാണാൻ പറ്റിട്ടില്ല പക്ഷെ പക്ഷെ അതിരടി കണ്ടിട്ടുണ്ടായിരുന്നു
അതിടി ആരാന്നേ
ആ അതിരടി ബേ്സിൽ ജോസഫിന്റെയും ടൊവിനോ തോമസിന്റെയും പിന്നെ വിനീത് ശ്രീനിവാസൻ അങ്ങനെ കൊറച്ചദികം കഥാപാത്രങ്ങളുണ്ട്
ഒ ഓ പിന്നെ ഓ നിയിപ്പൊ ഞാൻ അവധിക്ക് പോയാരുന്നു
ആഹ്
ഇനിയിപ്പംന്ന് വെച്ചാ വർക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് പിന്നെ ഈ ശനിയും ഞായറും ആണ് ആകെ
മ്ഹ് മ്ഹ് മ്ഹ് മ്ഹ്
പിള്ളേരെ അവളെ കൊച്ചിനെ പഠിപ്പിക്കാനും അവളുടെ പുറകെ തന്നെ നടക്കും പടീ പടി പടി ടീന്നു പറഞ്ഞ് പുറകിൽ നടന്നാൽ മാത്രമേ ബുക്ക് എടുക്കത്തുള്ളൂ ബുക്ക് എടുത്ത് അതിന്റെ പുറകെ നട പഠിക്കേ പഠിക്കേ പഠിക്കേന്ന് പറഞ്ഞ്
പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ
അതെ അതെ പിന്നെ വർക്കും കാര്യങ്ങളും അങ്ങനെ അങ്ങ് പോകുന്നു
ഉം
പിന്നെ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചുവല്ലേ
ആഹ് ഫുഡ് കാപ്പി ഉണ്ടാക്കിയായിരുന്നു ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ
ഓഹ് രാത്രി എങ്ങനെ ചോറാണോ കഞ്ഞിയാണോ അല്ല
ദോശ
ദോശ ഉണ്ടാക്കി മ് രാത്രി അങ്ങനെ ചോറ് അങ്ങനെ ഒന്നും കഞ്ഞിയൊന്നും കുടിക്കാ കഴിക്കാറില്ലല്ലേ
ഇല്ല ചോറൊക്ക കഴിക്കാറുണ്ട് ചിലപ്പോ മാത്രമേ കഴിക്കാറുള്ളൂ ഇല്ലേ പിന്നെ രാവിലത്തെ ദോശ, ഉണ്ട് ഇഡ്ഡലി, ഉണ്ട് - ടെ മാവ് എന്തെലും ഒക്കെ ഉണ്ടെ ആ കാപ്പി എന്തേലുമുണ്ടാക്കുമോ ഇവിടെ പിന്നെ അതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്
ഇഷ്ടം ഉം ഉം പിള്ളേർക്കും പലഹാരങ്ങളാണെങ്കിൽ പിള്ളേർ പിള്ളേര് കഴിച്ചൊള്ളുമ ല്ലോ അതൊക്കെ ഇഷം ഇവിടെ നമുക്ക് സ്കൂളിൽ കൊണ്ടു പോകാൻ തന്നെ ഉച്ചക്കും ആ ഉച്ചക്ക് ഒരു നേരം ചോറ് പോലും വേണ്ടാ
ആഹ്
ഉച്ചക്ക് അമ്മ പലഹാരമാണെങ്കിൽ ഇഷ്ടവാ
ഇപ്പോ അങ്ങനെ പലഹാരം ഉച്ചക്ക് അങ്ങനെ കഴിക്കാറില്ല പക്ഷെ ചോറ് കഴിക്കും ചോറിന് രണ്ട് മൂന്ന് കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും
കഴിക്കും
മോൾക് പിന്നെ ഒന്നും രണ്ടും കറിയൊന്നും പറ്റില്ല നാലഞ്ച് കറിയൊക്കെ വേണം.
ഇപ്പൊ രാവിലെ നേരത്തെ എഴുന്നേ ൽക്കണമല്ലോ പിള്ളേര് സ്കൂളി പോകുമ്പോ
അത് നേരത്തെന്നെ കൊഴപ്പയില്ല അതിന്റേതായ രീതിക്ക് അങ്ങ് പൊയ് അല്ലാണ്ട് പിന്നെ എന്തോന്ന് ചെയ്യാനാണ് ആ പടിക്കെ വേണം നമുക്ക് ഒറങ്ങേ വേണമെന്ന് പറഞ്ഞിരുന്നാ പിന്നെ കാര്യം നട
അതെന്നെ അതന്നെ
അങ്ങെനെ
അങ്ങനെ പോവുന്നു ഉം ഇവിടെട് പിന്നെ പടം മറച്ചുകൊണ്ടിരിക്കുവാ ആള് പടം മറച്ചോണ്ടിരിക്കുവാ ഉം ഇനി വേണം കഴിക്കാന് ഉം പിന്നെ കൊറെ വീഡിയോസ് എടുക്കും. പിന്നെ പാചകം ഒണ്ടാക്കുന്ന എല്ലാ വീഡിയോസുകൾക്കും കറിയും തോരൻ തോരനൊക്കെ വെക്കാൻ കൂട്ടുകൂടും വെക്കുന്നെ ഇഷ്ടവും കൂടെയാ.
ആ
നല്ല സപ്പോർട്ടീവായിട്ടന്നെ ഇരുന്നോളും എന്റെ കൂടെ ചെയ്തോളും കൂടെ നിന്നെല്ലാവൊരുവിധം ചെയ്തോളും പിന്നെ കൂടുതലും ആ കൂടുതല് വീഡിയോ എടുക്കാനായിട്ട് റെഡിയായി
അതെതെ നമ്മളതിനങ്ങ് തയ്യാറാണ് തയ്യാറായി നിന്ന് കൊടു
അതെ ആഹ്
അവര് അങ്ങനെ അത് പിന്നെ അങ്ങനത്തെ വലിയ ഇതൊന്നുമില്ല ഞാൻ തന്നെ ഇല്ല
ഇപ്പം ഏ മഴയാണെങ്കി ഇവിടെ നമ്മുടെ മുറ്റത്തൊക്കെ തോട് താഴെ വീടിന്റെ തൊട്ട് താഴെ തോടാണ് വെള്ളം എ കാര്യങ്ങളൊക്കെ ഉണ്ട്
ആ ഞങ്ങളടെ വീടിന്റെ താഴെ വയലാണ്
ആണോ അപ്പൊ കാണൻ നല്ല രസമല്ലേ
ആ വഴ തോട്ടാണ്
ആ നല്ലായിരി എന്നെ കാണാനായിട്ട്
താഴെ വയലാണ് പിന്നെ അത്യാവശ്യം കാടും പിന്നെ റബ വാഴത്തോട്ട ആണ് മൊത്തം
വയലൊന്ന വെച്ച നെല്ല് ഏതായിട്ടക്കുന്ന
അ അങ്ങനെ നെല്ല് കൊത്തിയിട്ടില്ല പാത വയല് മണ്ണിട്ട് എടുത്തതിന് ശേഷം അവരവിടെ വാഴ നട്ട് ഇട്ടേക്കെയാണ്
അപ്പൊ ഇതിന് മുമ്പ് നെല്ല് ഏതാ ഇട്ട് മറ്റേ നമ്മുടെ കുത്തരിയാണോ അല്ലെ ഉംഅല്ലാത്ത വെള്ളയരിയാണോ അങ്ങനെ കേട്ടെ
അങ്ങനെല്ല
അതൊക്കെ ഇങ്ങനെ സെപ്പററേറ്റ് ല്ല ഇടുന്ന അവര്
ആഹ് സെപ്പറേറ്റ് തന്നാണ് ഇടുന്നത് ആഹ് ആ പിന്നെ വലുതായിട്ട് ഇങ്ങനെ എന്തോന്നാണ് നെല്ലി ഇടാനുള്ള ഒരു സ്പേസ് ഒന്നും ഇല്ല അത്രയ്ക്ക് വലിയ സ്ഥലംഒന്നും അ
ആഹ് നമ്മുടെയാണോ നമ്മുടെ തന്നെയാണോ
അല്ലല്ല നമ്മുടെ ഇല്ലെ പൊറത്തുള്ള അവിടെ അപ്പുറ തൊരു ഗൾഫാര് താമസിക്കുന്നുണ്ട് അപ്പം ആ പുള്ളി ക്കാറിന്റെ വകയാണ്
ഓ ഓ ഓ
അപ്പം അവരുടെ വീട്ടിൽ നിന്നിട്ട് ജോലി ചെയ്യണ ആളാണ് നോക്കണത് അത്രേ ആഹ് അങ്ങനെ നമുക്ക്- ആ നമുക്കുണ്ട് നമ്മ ഒക്കെള്ളത് സൈഡിൽ കുറച്ച് വാഴയൊക്കെ നട്ടിട്ടുണ്ട്
ഓ
ആ വേറെന്ന വാഴ നട്ട് ട്ടിട്ടുണ്ട് മറ്റേ രസകദളി പഴവും
ഓക്കെ ഞാൻ വെക്കുവാണെ- വിളിക്കാം ഇടയ്ക്കു ഓക്കെ ആയിക്കോട്ടെ